ഹലോ
ഹലോ എവിടെ ലക്ഷദ്വീപിലാണോ
ഹലോ എവിടെ സുഖല്ലേ എന്താ പരിപാടി
സുഖം താനെവിടെ ലക്ഷദ്വീപിലാണോ?
ആഹ് ഞാനിതാ ലക്ഷദ്വീപില് പോയിക്കൊണ്ടിരിക്കയാണ് കപ്പലിലാണ് ഇപ്പൊ നെലവിലുള്ളത് നീ എവിടെ ഉള്ളേ
കപ്പൽ ച്ചാ കപ്പല ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണണ്ടോ മഴക്കാല ആയതുകൊണ്ട്
ണ്ട് ണ്ട് കപ്പലുണ്ട് കപ്പല് അങ്ങനെ അത്ര അയ്നുമാത്രം നല്ലൊരു മഴ ഇല്ലല്ലോ ഇപ്പ നെലവിൽ രണ്ടായി ഇ പതിനെട്ടിലൊന്നും കണ്ട രീതിയിലുള്ള പ്രളയം ഉണ്ടാക്കുന്ന മഴയില്ലല്ലോ ഇപ്പൊ നീ എവിടെള്ള
ഞാനിപ്പോ ഇള്ള വീട്ടിലാണ്
എന്ത പരിപാടി
എന്താ അങ്ങനെ ചുമ്മാരിക്ക
യാത്രയൊന്നും പോവാറില്ലേ
യാത്ര പോവാറുണ്ട് ഇപ്പൊ വീട്ടില് ഉമ്മാക്ക് സുഖമില്ലാത്തോണ്ടേ
ഓ ഞാനിപ്പോ നിലവിലൊരു നല്ലൊരു യാത്രയിലാണ് കൊറേ മുമ്പ് സൊ കണ്ടൊരു യാത്രയാണ് ഇപ്പോ നിലവിലുള്ളത്
ആഹ് യാത്ര എങ്ങനെണ്ട്
യാത്ര അടിപൊളിയാണ് ഞാന് കൊറേ മുമ്പ് കരുതിയതാണ് ലക്ഷദ്വീപിലൊന്ന് പോകണം അല്ലെങ്കിൽ ഒരു കപ്പൽ യാത്ര നടത്തണന്നുള്ളത് ജലമാർഗ്ഗുള്ള യാത്ര ഞാന് കുറേ മുമ്പ് ചെറിയൊരു ബോട്ടിൽ നടത്തിയ യാത്രയെനിക്ക് ഓർമ്മയുള്ളൂ അതിനേശ് പക്ഷെ എനിക്ക് ഇത് ഇതുപോലെ ഒരു അവസരം കിട്ടിന്ന് ഞാന് സന്തോഷിക്കണ്
കപ്പിലെവിടുന്നാ എടുക്കണത്? കൊച്ചിന്നാണോ?
കപ്പല് ആഹ് കൊച്ചിന്ന് ഞാൻ എറണാകുളത്തു നിന്ന് കയറി ഞാനിപ്പോ ഇന്നലെ കയറി ഇന്നൊരു രാത്രിയാവുമ്പോത്തേന് എത്തുന്ന രീതിയിലുള്ളത്
തനിച്ചാണോ
അല്ലല്ല ഞാനുണ്ട് എന്റെ കൂട്ടുകാരുണ്ട് എന്റെ കുടുംബക്കാരുണ്ട് എന്റെ വീ ത്തുള്ള തനിയാൻ ഉമ്മ അനിയത്തി ഉപ്പ എല്ലാവരുണ്ട്
അവിടെ നമ്മുടെ നാട്ടിലെ പോലെ വാഹനങ്ങളൊക്കെ കുറവാണല്ലേ?
അതെ അതെ അവിടെ ബൈക്ക് കാര്യങ്ങള് മോട്ടർ സൈക്കിള് ആഹ് കാര്യങ്ങളൊക്കെ കി പക്ഷെ നമ്മളെ നാട്ടിൽ പോലെയുള്ള ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മ അവിടെ കുറെ മലയാളികളെ നമുക്ക് കാണാൻ കഴിയും.
ആഹ് ലക്ഷദ്വീപില്ലല്ലേ?
ആഹ് കാരണം ഇവിടുത്തെ കുറേ കേരളത്തിൽ കുറേ മലയാളി അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ മലയാള ഭാഷ അവിടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്.
ആഹ് ഉണ്ട് ഉണ്ട് കുറേ ഞമ്മളെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നവരുണ്ടുല്ലേ?
ആഹ് അതെ അതെ-
നമ്മുടെ നാട്ടിന്ന് അവി അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്-
ആഹ് അതെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവ ത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത് കപ്പൽ യാത്ര എന്ന് പറയുമ്പോൾ കുറേ മുമ്പ് ഞാന് കൊതിച്ചൊരു- കാരണം എന്താ വെച്ചാൽ കപ്പലിപ്പോ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ രാജാക്കന്മാര് പല പ്രദേശ കൈയ്യടക്കാൻ വേണ്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ- ഇവിടെ ഓരോ രാജ്യത്തും മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ വസ്തുക്കൾ കയറ്റി റ്റിയക്കാനും അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാനൊക്കെയായിരുന്നു കപ്പലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുണ്ടല്ലോ വളരെ അത്യാ ആഡംബരമുള്ളൊരു കപ്പലാണ് ഒരു അഞ്ച് നിലയിള്ളോളം നിലയുള്ള ഒരു കപ്പലിലാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നിലാന്നുള്ളത് സിനിമാ സിനിമ കാണാനുള്ള ഒരു പ്ര ഒരു ഇതായിട്ട്- ആഹ് അതിന്റെ താഴെയുള്ളത് ഭക്ഷണം കഴിക്കാൻ മാത്രുള്ള ഒരിതായിട്ട്- അതിന്റെ താഴെ നമുക്ക് ഉറങ്ങാൻ മാത്രുള്ള ഒരു പ്രദേശം ഒരുതായിട്ട് അതിന്റെതാഴെ നമുക്ക് സംസാരിച്ചിരിക്കാൻ സംസാരിച്ചിരിക്കാനുള്ള ഒരു ഇതായിട്ട് അങ്ങനെ ഒരു അഞ്ചു നിലയുള്ള ഒരു കപ്പലിലാണ് ഇപ്പ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒക്കെക്കൂടെയുള്ളൊരു വ്യത്യസ്തമായ ഒരു കപ്പലാണല്ലേ?
ആഹ് അതെ അതെ അപ്പൊ ഈ കപ്പൽ യാത്ര ഞാൻ ഇത്ര പ്രതീക്ഷിച്ചുണ്ടായില്ല ഇങ്ങനെ ഒരു- കപ്പല്ലാണ് പോന്നുള്ളതും ഇത് നമുക്കൊരു ഇത് കിട്ടിയതാണ് നമ്മുടൊരു- ആഹ് ഒരു ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള ഒരാള് നമുക്ക് എന്റെ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിട്ട്- പോവാൻ വേണ്ടിട്ട് നമുക്ക് ടിക്കറ്റ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്ന്- നമ്മടെ അവിടെ പോയി വിളിച്ചതാ അവരുടെ അവരുടെ വക നമുക്ക് തന്നതാണ് അവരുടെ വക തന്നതാണ്- അപ്പൊ അതോണ്ട് തന്നെ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചുണ്ടായില്ല മ
ഇതിന്റെ മു ഇതിന്റെ മുന്ന് ലക്ഷദ്വീപ് പോയിട്ടില്ലല്ലോ?
ഇല്ല ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ലക്ഷദ്വീപ് ലക്ഷദ്വീപ്ന്ന് മാത്രമല്ല കപ്പലിൽ ഇത്രയൊ ഒരു ദൂരമുള്ള യാത്രയ്യ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര പോകുന്നത് നമ്മുടെ ആലപ്പുലയിലുള്ള ആലപ്പുലയിലുള്ള ബോട്ടുകൾ കൂടിഞാൻ ഇത്ര ദൂരം പോയിട്ടില്ല-
യാത്ര പോകുമ്പോൾ വല്യ വല്യ സ്രാവുകള് മീനുകള്
ആഹ് ധാരാളം ഞാനിപ്പോ ഇന്നലെ തുടങ്ങിയ യാത്രയില് എത്രയോ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെടിലൊര് കടല്ന്റെ നടുവൽ എത്തുമ്പോ നമുക്ക്- കടലിന്റെ അടിയിലേക്കുള്ള ഒരു സ്കൂബാഡൈ അങ്ങനത്തെ പോലത്തെ ഒരു ഗെയിമ് വാ ണെങ്കിൽ നമുക്ക് കപ്പല്ല്- അവര് സെറ്റാക്കിയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ അതിലൊന്ന് ഞാൻ ഇതായപ്പളാണ്- കടലിന്റെ അടിയിലേ പോവുകയും കടലിന്റെ മുകളിൽ കാണുന്ന അല്ലെങ്കിൽ കടലിന്റെ ഒരു നമ്മള്- നമ്മള് കരുതിയ കടലിനെക്കാട്ടിലും എത്രയോ ഒരു ദൈവത്തിന്റെ പ്രതിഭാസങ്ങള അത്ഭുത സൃഷ്ടിപ്പുകളും നിറഞ്ഞൊ ഒരു പ്രദേശമാണ് നമ്മടെ കപ് കടലന്റെ അടി എന്നുള്ളത്- അവിടെയുള്ള പവിഴപ്പുറ്റുകള് നമുക്ക് നമ്മള് കാണാത്ത രീതിയിലുള്ള മത്സ്യങ്ങള്- വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു- വേറൊരു ലോകത്തേക്ക് എത്തിയൊരു അനുഭൂതിയാണ് എനിക്ക് കടൽന്റെ അടിയിലേക്ക് എ നിങ്ങള് ഇത് പ്പല്ലാത്ത അല്ലെല് കടിലൂടെ യാത്ര പോയിട്ടുണ്ടോ?
കടലൂടെ ഞാൻ യാത്ര പോയിട്ടില്ല.
ഇല്ലല്ലേ അങ്ങനെ ഒരു താല്പര്യം ഇ ങ്ങക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ?
താല്പര്യവുണ്ട് പക്ഷെ നമ്മളെ സാഹചര്യം മൂലം നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല
ഓ ഞാനും എന്റെ കൂട്ടുകാരും എന്റെ കുടുംബ ക്കാരെല്ലാവരുണ്ട് പ്പെ നെലവില് ഞങ്ങളവ്ടെ എത്തിയിട്ടൊന്ന് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ ന്നേയ് നിലാവിലഹ് റൊ ഒക്കെ റെഡിയാണ് ഇഞവടെ പോയി നമുക്കൊരു ആന്ന് ഇല്ലല്ല അമ്മക്ക് കുടുംബക്കാരി ല്ല പക്ഷെ നമ്മുക്ക് ഇത് ആഹ് ഗിഫ്റ്റായിറ്റ് തന്ന നമുക്ക് സമ്മാനായിട്ട് തന്ന ഈ നമ്മടെ മുതലാളിക്കിതിന്റെ അവരെ അവടെ കുറെ ബന്ധുക്കള് കാര്യങ്ങളൊ ക്കെണ്ട് അവരുടെ ബിൽഡിങ് കെട്ടിടങ്ങള് വരെ അവിടുണ്ട്
ഉം മൊതലാളി നല്ല പൈസക്കാരനാണേക്കാരം ല്ലേ
ആഹ് അതെ അതെ നല്ല നല്ല സാമ്പത്തിക നിലയില് മുന്നേരിട്ട് വെക്കുന്ന ഒരാളന്നേണ് അത അമ്മക്ക് അവരുടെ അവരെ കുറിച്ച് പറയുമ്പോ അവരെന്നുള്ളത് ഇത്പോലെയുള്ള നമ്മളെ പോലോ ത്ത് യാത്രകളെ പ്രേമിക്കുന്ന ആൾകാർക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം
ആഹ് നി വിമാനത്തില് പോവാൻ താല്പര്യണ്ടോ
വിമാനത്തില് ഞാൻ പോയിട്ട്ണ്ട് ഒരു പ്രാവശ്യം പോയിട്ട്ണ്ട്
വിമാനത്തില് ഞാനും പോയിട്ട്ണ്ട് ഞാന് കപ്പൽല് ഇതുവരെ പോയിട്ടില്ല
ആഹ് അതെ അതെ
കപ്പൽ യാത്ര ഞാൻപ്പോ കപ്പൽയാത്രപ്പൊ പറീമ്പമ്മള് കപ്പല് ഇതുപോലെയുള്ള വിനോദസഞ്ചാരികൾ മാത്രല്ല മ റ്റു നമുക്ക് രാഷ്ട്രീയപരമായിര് സാമൂഹികപരമായിട്ട് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക നെല മുന്നോട്ട് കൊണ്ടോവാനൊക്കെ ഇപ്പോ ഈ കപ്പൽമാർഗം ഉപയോഗിക്കാന്ന്ള്ളാണ് പ്പൊ നമുക്ക് അറിയ പുതിയ മുഖ്യമന്ത്രി നമുക്ക് ഒരു പുതിയ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ബജറ്റിൽ നമുക്ക് നമ്മളെ തുറമുകളക്കെ അറിച്ച് പ്പൊ നമുക്കറ വീനം തുറമുഖം മുതൽ മറ്റു എല്ലാവിധ തുറമുഖവും ബന്ധി പ്പെടുത്തി നമ്മുടെ കേരളത്തിലെ ഒരു സാമ്പത്തിക നില എത്രത്തോളം ഉയർത്താൻ കഴിയും അത് അടിസ്ഥാനമാക്കിയിട്ട്ള്ള ഒരു പുതിയൊരു ബജറ്റാണ് നമ്മള് കാണാൻ കഴിഞ്ഞത് ഇതുവരെ അമ്മളെ കേരളംന്ന്ള്ളത് കുരുമുളക്, ഏലം, ഇഞ്ചി ഇതുപോലുള്ള പല രീതിയിലുള്ള എഹ് നമുക്കറിയാം നമ്മുടെ ധാതു വസ്തുക്കള് ഇതൊക്കെ അടങ്ങിയൊരു സംസ്
അതേപോലെ അല്ല അതേപോലെ ലക്ഷദ്വീപില് ബാമ്പ്ക് ബാമ്പ് അങ്ങൻത്തെ സംഭവങ്ങളൊന്നും ഇല്ലാന്ന് പറയണ കേട്ടു
ഇല്ല ഇല്ല ഇല്ല അവിടെ കാര്യായിട്ട് മത്സ്യങ്ങള് മാത്രേ നമുക്ക് കാണാൻ കഴിയ
ആഹ് ആഹ്
പിന്നെ നമ്മുടെ ഇവിടെയുള്ള കാക്ക പോലത്തെ പക്ഷികൾ അവിടെയിണ്ട്
ആഹ്
ഉം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുപോലെയുള്ള തുറമുഖങ്ങള് ഇതൊക്കെ നമ്മുടെ കേരള ത്തില്ള്ള കുരുമുളക്, ഇഞ്ചി, ഏലം ഇതൊക്കെഅമ്മക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തുറമുഖങ്ങൾ വഴിയും കപ്പൽ യാത്രകൾ വഴിക്കെ അമ്മക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ ഇതിലൂടൊക്കെ നമ്മളീ ചെറിയ കുഞ്ഞു സംസ്ഥാനം കേരളം ന്ന്ള്ള കുഞ്ഞു സംസ്ഥാനത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഓരോ ഉൽപന്നങ്ങളും അവരിലേക്ക് എത്തിക്കുന്നതോടു കൂടി കേരളത്തിന്റെ സാമ്പത്തിക നില പ്യ ഞമ്മക്കർയ കേരളം ന്നുള്ളത് വളരെയധികം കടക്കണിയിലാണുള്ളത് ആ കേരളത്തെ വള ലൊടു ഉന്നമതയിലേക്ക് എത്തി ഉന്നതിയിലേക്ക് എത്തിക്കാനും സാമ്പത്തിക നില വളരെ മെ ച്ചപ്പെടുത്താനും വേണ്ടിട്ട് നമുക്ക്‌ഇത് സഹായിക്കുന്ന്ള്ളാണ്
എന്താണ് നിങ്ങളുടെ ഒരയിപ്രായത്തില് ഇതുപോലെയുള്ള കപ്പൽ യാത്രകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള യാത്രകളാണ് നമ്മുടെ സാമ്പ ത്തിക നില ഉയർത്താനും നമ്മുടെ കേരളത്തിനെ മറ്റ് രാ മറ്റു രാജ്യങ്ങൾളും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പരിചയപ്പെടുത്താന് സാധി ക്കുന്നതാണ് എന്താണ് ങ്ങളെ ഒരു അയിപ്രായതില്
അത് നല്ല അഭിപ്രായമാണ് നമ്മള് യാത്ര ചെയ്യുമ്പളാണ് നമുക്ക് പുതിയ അനുഭവങ്ങളും ഇ കുറെ കാര്യങ്ങളും മനസ്സിലാവാ
അതെ അതെ ഇൻക്ക് ഞാൻപ്പൊ കൊറേ നമ്മ്ടെ സാധാ റോഡ് മുഘേനെള്ള യാത്രകള് ട്രെയിൻ യാത്രകള്, വായു യ സഞ്ചാരങ്ങള്, ജലമാർഗ്ഗള്ള യാ ത്രകള് ഇതില് ഇൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായി തോന്നിയത്പ്പോ നമ്മള് ഞാനിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയാണ് മുക്ക് നമുക്ക് ഇങ്ങെ ചിലപ്പോ തോന്നും ഇത് കപ്പലിൽ ഒരു രണ്ടു ദിവസം യാത്ര ചെയ്യാണ്ടല്ലോ അത് എത്രത്തോളം ഒരു രസകരമായിരിക്കുമോ രണ്ടു ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ കപ്പലിരിക്കുമോ ഒരു ബോർ അടുക്കൂലേ ചടപ്പ് തോന്നൂലേ നമുക്ക്ങ്ങനെ തോന്നും പക്ഷെ ഈ ഞാൻ പറയല്ലേ ഈ അഞ്ചു നിലികില് കപ്പലായതുക കൊണ്ട് തന്നെ വളരെ ഒരു പ്രത്യാഡംബര രീതിയിലുള്ള കപ്പലായ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിൽ ആസ്വദ വച്ച് പോകാനും ഒരു ചടപ്പ് തോന്നാത്ത രീതിയിൽ നമുക്കിത് മുന്നോട്ട് പോകാനും കഴിയും
അതെ അതെ അതെ
എന്താ നിങ്ങളൊരു നിങ്ങൾക്കൊരു ഇതുപോലെയുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങള് ഏത് എങ്ങോട്ടാണ് വല്ല യാത്ര മുഖേനെ നിങ്ങൾ പോവാൻ
ലക്ഷദ്വീപ് ലക്ഷദ്വീപ്ക്ക് നല്ല താല്പര്യമുണ്ട്
അതെ അതെ എനിക്ക് ഇനിയിപ്പോ ഞാനപ്പോ ഏായാലും ലക്ഷീപ ലക്ഷവീപ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക അതിന്റെ അടുത്ത് തൊരു താല്പര്യം എന്നുള്ളത് മാലിദ്വീപ് എന്ന് പോണം എന്നുള്ളാണ് കാരണം ലക്ഷദ്വീപിനെക്കാരിൽ ഒരു വ്യത്യസ്തമായ അല്ലിൽ ഒരു അത്യാടംബര രീതിയിലാണ് മാലിയ
അല്ല നമ്മ നമ്മളിപ്പ നമ്മളെ നാട്ടിൽന്ന് നമ്മ നമ്മള ലക്ഷദ്വീപൊക്കെ പോണെങ്കില് നമക്ക് എന്തെല്ലാം വേണം
കരുയാട്ട് ഒന്നും വേണ്ട നമ്മള് കപ്പലിന് ചെറിയൊരു കപ്പല് പല രീതിയിലുണ്ട് സാധാ കപ്പല് കിട്ടും അതിനൊരു എണ്ണൂറ്പ്യയ ഉള്ളൂ ഒരു ഭാഗത്തേക്കുള്ള ടിക്കറ്റ് വരുന്നത്
എത്ര കപ്പല് കേറണോ ആഹ്. ചില ചില ചില ചില ആൾക്കാര് പറയണ്ട് രണ്ട് കപ്പിൽ കേറി പോകണം എന്നൊക്കെ പറയണ്ട
അത് അന്താ വെച്ചാല് കപ്പൽ നമുക്ക് വിമാനമൊക്കെ കേയറുന്നത്തു പോലെ ലേ ഓവർ പറഞ്ഞ ഒരു സംവിധാനംണ്ട് അതായത് ചിലയിടങ്ങളിൽ കുറച്ചു നേരം പിടിച്ചു നിർത്തിടും
ആഹ്
അതുപോലെ നമ്മള് കൊച്ചിയിന്ന് കേറിയിട്ട് വേറെ ഏതരു അടുത്തരു ദ്വീപില എത്ത്പോൾ അവിടെ കുറച്ചു നേരം ഒന്ന നിർത്തിയിടും പിന്നെ നേരെ നമ്മുടെ അഗത് ദ്വീപിലേക്കാണ് എത്ത
അതെ അതെ
അപ്പോ അത്രയധികം വളരെ കഠിനമായതൊന്നുല്ല നമ്മള് അവിടുത്തെ ഒരു ആള അപ്പോയിന്മെന്റ് കിട്ടണം എന്നതല്ലേ
ഇപ്പൊ ചുരുങ്ങിയ എത്ര മണിക്കൂറ ഉണ്ടായില്ല അക്ഷ ഇപ്പൊ മ്മെ കൊച്ചിയിൽ നിന്ന
അത് ഓരോ ക കല്ലിനനുസരിച്ചാണ് ഇവർരെത്ര മണിക്കൂറാണ് ലെയറ് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് പറയാൻ കഴിയാം ഞാനിപ്പോ പോണത് ഞങ്ങളിപ്പോ ഇന്നലെ രാത്രി കയറി ഇന്ന് രാത്രി ആകുമ്പോ വിടെ നമ്മ രക്ഷൽ എത്തുന്ന രീതിയിലാണ് നമ്മളീ കപ്പലത്
ഓക്കെ
ഉം ഇന്റെ അടുത്തൊരു പ്ലാനാണ്ണ് അങ്ക അടുത്തൊരുന്റെ താല്പര്യമാണ് ലക്ഷദ്വീപ് കഴിഞ്ഞല് മാലിദ്വപ് ഒന്ന് പോണംന്നുള്ളത് കാരണം ഈ ലക്ഷദ്വീപ് എന്നുള്ളത് നമ്മളെ കേരള സംസ്കാരത്തോട് അല്ലെങ്കിൽ കേരള ചുറ്റ് പാടോട് ചുറ്റി പറ്റിട്ട് അല്ലെങ്കിൽ ഒരു സാമ്യതയുള്ള ഒരു നാടാണ് ലക്ഷദ്വീപ് എന്നുള്ളത് പക്ഷെ മാലിദ്വീപ് എന്നുള്ളത് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വളരെയ ഒരു ആഡംബരമായ രീതിയിലുള്ള ഒരു ദ്വീപുകളാണ് നമുക്ക് മാലദ്വീപിൽ കാണാൻ കഴിയാ അപ്പൊ അവിടെന്ന് പോയിട്ട് അവിടുത്തെ സംസ്കാരവും അവിടുതെ ചുറ്റുപാടൊക്കെന്ന് ആസ്വാദിക്കും
ഇ ഇനി എത്ര ദിവസം അവിടെ താമസിക്കും
അവിടെ ഇവിടെ നമ്മള രണ്ടാഴ്ച
രണ്ടാഴ്ചല്ലേ
ആഹ് ഇവിടെുള്ള എല്ലാവിധ ആക്ടിവിറ്റീസും എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്തിട്ട് നമ്മൾ മടങ്ങുള്ളൂ പക്ഷെ നമുക്ക് എല്ലാം ഒരു വീട് ഒരു വീട് തന്നക്കണം ലക്ഷദ്വീപില് ലക്ഷദ്വീപിലെ നമ്മുക്ക് മുക്ക് എല്ലാ നമ്മു എല്ലർക്കും ആടായിട്ട് ഒരു വീട് തന്നിക്കാണ് അവിടെ താമസിക്ക ആഹ് വീടിനെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുള്ള ഒരു പദ്ധതിയിലാണ് ഇ നിലവിലുള്ളത്
നമുക്ക്ന്നെ സ്വന്തമായിട്ട് കുക്കും ചെയ്യാം
അതെ നമ്മള് നമ്മൾ സ്വന്തമായിട്ട് പാചകം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ യാത്രകാലയിൽ പല യാത്രകളൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കണ്ട ഒരു വിഷയമാണ് നു ഇപ്പ സമയപരിധി ഉണ്ട് മറ്റൊരു സമയത്ത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാംല്ലേ ഓ ഓക്കെ ഓക്കെ നന്ദി നന്ദി നന്ദി നന്ദി